ആഹ്
ഹലോ എന്താ വർത്താനം?
ണ്. എന്തൊക്കെയാ അന്റെ വർത്താനം?
സുഖാടി കുഴപ്പമൊന്നും ഇല്ല ഇങ്ങനെ പോ
ഏഹ്
പണിയൊക്കെ കഴിഞ്ഞാ? ആഹ് കുട്ടിയോളൊക്കെ സ്ക്കൂളിപോയി
ഏ പണിയൊക്കെ കയ്യണ്. ആ കഴഞ്ഞ് കുളിക്കാണ്ട്. ആ ആഹ് ഇങ്ങളതൊക്കെ കഴിഞ്ഞ. ആ ഞാൻ അല്ലെങ്കിലും ഈ നേരാവുമ്പോത്തിന് പണി കഴിയും പിന്നെ കുട്ടിനാണ്ട് അംഗൽവാടിക്ക് ആക്കിയാല് പിന്നെ ഫ്രീയാണ്. ആഹ ആഹ ഇങ്ങൾന്തൊക്കെ കഴിഞ്ഞാ
ആ ഇന്റെ തൊടക്കൽ കഴിഞ്ഞ് തിരുമ്പി കുളിക്കാണ്ട്.
ആഹ് ആ അത് ബാക്കിണ്ടാവും എല്ലാർക്കും
ആ അത് ബാക്കിയാ കുളിക്കാനാണ് മടി
കൊറച്ച് കഴിയട്ടെ കൊറച്ച് കയിയട്ടെ ടേരിക്കും
ചെയട്ടോയ്ച് ഇതില്ലടി നമ്മളെ ഒപ്പം പഠിച്ചിരിന്നോരൊക്കെ വിളി ക്കല്ണ്ടാ
ആഹ്
ഏ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഏ ഇല്ലടീ കല്യാണത്തിന് ക്ക് പോവാൻ കഴിഞ്ഞ് ല്ല
ഔ എന്ത് ആഹ് എന്തേനി കല്യാണം വല്യ കല്ല്യാ ണേര്ന്ന് എന്താ സെറ്റപ്പ് ഇപ്പത്തെ കല്യാണൊക്കെ ആഹ് ആഹ് എല്ലാണ്ട് അതെന്നെ
ഒരു ആറ് ആറേഴ്ർപ്പ്യക്കുള്ള ഡ്രസ്സ് വാണം ഒരു ആ കല്യാണം നമ്മൾ ഒപ്പിക്കണെങ്കില്
ഇ കല്ല്യാണേര്ന്ന് നല്ല രസ സംഭവം കണ്ടിരിക്കാനും പക്ഷെ നല്ല പൈസ പൊട്ടിച്ചണം ഉം പൈസ പൊട്ടി ആ ആ അങ്ങനെ പൊട്ടിച്ച്യാണ്ടേ ശരിയാ മറ്റുള്ളോല് ചെയ്യ്ന്ന കണ്ട്കാണ്ട്
ആ ആ ഇല്ലാത്തോരും അതേപലെ ചെജ്ജും ആദ്യം മറ്റേതാവുമ്പോ എങ്ങനെയന്ന് നമ്മളെ കല്യാണത്തിനൊക്കെ എങ്ങനെയന്ന് പെരേന്ന്
അതെന്നെ പേരന്ന് അതെന്നെ പേരേന്ന പുതിയെണ്ണ് എറങ്ങാ അ അയിന് ഒ അന്നത്തെ അന്നത്തെ മേക്കപ്പ എന്തേനി
ആ എവടെ
ഒരു പോൺസിന്റെ കുപ്പി ഒരു ഐബ്രോ പെൻ സില് ഇണ്ടായ നമ്മൾ തൊക്കെ കഴിഞ്ഞീനി
ഇപ്പൊ ഇപ്പൊ മൊഖണ്ട് തെള്ങ്ങാ ണ്
ഇരുപത് ഇരുപത്തഞ്ച് ഉറുപിയ കൊടുത്തക്കാണ്ടാണ് ഓരോരുത്തരു മൊഖം നന്നാക്കണത്.
മൊഖം നേരാക്കണത് അറിയോ നമ്മളൊക്കെ എന്ത് ഒരു ഐശാടും ഒരു ഫൗണ്ടറും
അതെന്നെ അതെന്നെ അതെന്നിട്ട് ഇപ്പ അതെന്നെ അത് ശരിയാണ് ഇപ്പ അതൊന്നുല്ല ഇപ്പള ആഹ് ഇപ്പ ഇപ്പത്തെ നിന്റെ പേരെന്നെ നമ്മക്ക് അറിയോ?
ആഹ് ലിപ്സ്റ്റിക്ക് കുട്ടികൾ തേക്കണ് അതും നമ്മള് ഷെയ്ഡ് എന്താന്ന് ചോദിച്ചറി
ആഹ് ചോദിച്ചറിയണം അത് ശരിയാണ് അതൊക്കെ ഓര് കടേല് പോയി ക്കയിഞ്ഞാൽ ഓലിങ്ങനെ പറയണ്
പറഞ്ഞു തരും ആഹ് ഓരോരു ആ നമ്പറാണ്.
ആ നമ്പറ് കൊടുത്താണ്ട് ഷേഡ് ചോദിച്ചു വാങ്ങവാണ് നമ്മള്. ഇന്ന കളർന് ഇന്ന അതന്നെ മ്മടെ പണ്ട ചുവപ്പ്, റോസ് പറയാൻ പറ്റൂല.
ഏഹ് പിന്നെ അതല്ലാ ആഹ് നമ്മളളെ മക്ക ഇനി എന്റെ കുട്ടിക്കൊക്കെ പത്ത് വയസ്സായിട്ടുള്ളു. ഇപ്പോളും ഓൾക്ക് ലിപ് ക്കുവാ
ആഹ് അതന്നെ അതേച്ചി അയ്ശരിയാ ഇപ്പ ഈ സ്കൂൾന്നൊക്ക പറയിണ്ടല്ലോ അയിന് ഈ കുട്ടികളെ ലിപ്സിക്ക് ഇടുന്നതിനെ പറ്റി. ഭയങ്കര കേടാണ് ആഹ് ഭയങ്കര കേടാണ് ഉം ആഹ് ഇതൊക്കെ കിഡ്നക്കൊക്കെ ചെന്നി ക്കാണ്ട് ബല്ല്യ വല്ല്യ ല്ല്യ അസുഖങ്ങള് കുട്ട്യാക്ക് വരാണ് ഈ മേക്കപ്പ് സാധനൾ ഉപയോഗിച്ചി ട്ട്
ആഹ്
ത്തിലേ കുട്ട്യാക്ക് നമ്മള് കുട്ടികളെ എറിയിട്ട് മൊകത്ത് തേക്ക്ണത് എങ്ങനെ പള്ളേക്കെത്തലെങ്ങനെ ഇതീ ക്കെത്തല് ഇതൊക്കെ ചെറി ചെറീ രക്തക്കൊയല് വഴി കേറിപ്പോയിക്കാണ്ട്
നമ്മള് തേക്ക്ണ്ടല്ലോ പക്ഷേ അയിലും അയിലും നല്ലത് അയിലും നല്ലത് ആയർവേദിക് ഏഹ് ഫേസ് പാക്ക് ഒക്കെ തേചോക്കാന് അത് നല്ലതാ
ആ ആ അതന്നെ പിന്നെ നമ്മളെ പെരേല്ള്ള സാധനങ്ങള് അധികം കാരല്ലാത്ത സോപ്പ്
ആഹ് അതന്നെ അല്ലെങ്കില് ഇത് അരിപ്പൊടി പിന്നെ തൈര്
തൈര് തേന്, കടലപ്പൊടി ഇങ്ങനത്തതൊക്കെ വെച്ചാ ആഹ് അയ് അ തും ചെല കുട്ട്യക്ക് അതും അലർജി ഇണ്ടാവും ചെല കുട്ടിക്കാതോ ചെല കുട്ട്യക്ക് അതും പറ്റായിക ഇണ്ടാവൂലേ ആഹ് കറ്റാർവാഴല്ല ഞങ്ങളെ പെരേ കൊറേ കറ്റാർവാഴണ്ട്
ഏ ഞാനൊക്കെ തേക്കല് എങ്ങനെച്ചാല് ഇതാ ഞാനൊക്കെ തേക്കല് എങ്ങനെച്ചാല് ഈ കറ്റാർവാഴന്റെ ഇതൊ ക്കൊപ്പാടെ കൂടിയിട്ട്ള്ള മിക്സ് ആയിട്ട്ള്ളൊരു പൊടി വാങ്ങിക്കാണ് അല്ല കറ്റാർവാഴന്റെ ജെല്ലൊക്കെ പൊടി പിന്നെ ആ പിന്നെ അയില് കൂട്ടി പിന്നെ എന്താചാല് ഏയ് എന്താണ് പശുന്റെ പാല് പിന്നെ പപ്പായ ആയുർവേ തകടെന്നെ അല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമ്ന്ന് കണ്ടിട്ട് വാങ്ങിയതാണ് ഇന്നിട്ട് അയ്ല് മഞ്ചിഷ് റ്റാ
ആഹ് ആഹ് ആഹ്
ഡോവരാജൻ്റെ പിന്നെ ആഹ് പിന്നെ എന്താപ്പൊ ഇല്യ ഞാ എവടെ ഇതാ ഇവടെ കൊടുന്നെച്ചിക്ക്ണ് പൊട്ടിച്ചിട്ടില്യ. എന്നും തേക്കാ തേക്കാ വിചാരിച്ചുടോ ആഹ് അതല്ല അത് ഇതാ ഞമ്മള് തേക്കാ തേക്കാ വിചാ പിന്നെ ഇതാ പിന്നെ അങ്ങ്ട് മറക്
അതന്നെ മടിച്ചിക്കും.
ആഹ് മടി വെരും ഇമുക്ക് തേക്കാണെങ്കി നമ്മള് എന്നും തേക്കണം, ക്രീം ആണെങ്കിലോ എന്നും രാത്രി ഒറങ്ങുമ്പോ ഞാൻ തേക്കലിണ്ട് പിന്നെ എനിക്ക് തോന്നി എന്തിനാണ് മ്മടെ കിഡ്നീം ലിവറൊക്കെ വെറുതെ നാസാക്കിണ് ആയുർവേദിക് ആവുമ്പോ നല്ലതല്ലേ
ആഹ് അത് ശെരിയാ ഞമ്മള് തന്നെ ഞമ്മളെ നാശാക്കണത്, ഏഹ് നല്ല വെല ഇണ്ടാവും ആയുർവേദിക് ക്കിൻ്റെ സാനം
ആഹ് ഇണ്ട് ആ ചെറിയൊരു ബോട്ടിലാണ് അയിൻണ്ട് അഞ്ഞൂറ്റി സംതിങ്
പർഞ്ഞെ ആയുർവേദത്തിന്റെ സാധനത്തിന് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പൊ കസ്തൂരിമഞ്ഞളും മ മറ്റേ മുൾട്ടാണിമൂട്ടിയൊന്നും ആരും തേകലില്ലേ മിൾട്ടാണി മിൾട്ടി പറഞ്ഞ സ് സാധനക്കണ്ടല്ലാ കസ് കസ്തൂരി മഞ്ഞളും മുൾട്ടാണി മിട്ടി
ആഹ് ഈ റോസ് വാട്ടറൊക്കെ നല്ലല്ലേ
വാട്ടറ് ചില ആൾക്കാർക്ക് അതൊക്കെ അലർജിണ്ടാവും വട്ടർ അതിക്കി ഇച്ചിരി കൂട്ടാനേ പറ്റുള്ളൂ നമ്മുടെ ചേർക്കിണിക്ക് ഇത്തിരി നമ്മൾ ഇണ്ടാക്കണ പാക്ക് ക്കൊരിത്തിരി കൂട്ടാനേ പറ്റുള്ളൂ തോനെന്നും ചേർക്കാൻ പറ്റൂല അയ്നൊക്കെ ഒരളവുണ്ട്
ഇണ്ട്ല്ലേ
ആഹ് ആഹ് അതൊക്കെ ഒരു എസൻസ് മാരിത്തെ സാധനല്ലേ
ആഹ്
അപ്പൊ ഉപയോഗിച്ചുമ്പോ എല്ലാം നമ്മള് സൂക്ഷിച്ചേ ഉപയോഗിച്ചാൻ പാടുള്ളൂ
അയ്ലെ ആയുർവേദ കടയിന്ന് വാങ്ങിയാണ്
ആഹ് ആഹ് ആഹ് അല്ല ആയുർവേദ കടേന്നായാലും അയ്നൊരു അളവക്കണ്ടി എല്ലും അമിതായ അമൃതം വിഷന്നാ
ആഹ് ആഹ് ആ ഇത് ഞാൻ വായനാട് വായനാട് മഞ്ഞള വാങ്ങിക്ക്ണ് ആ വൈറ്റ് വൈറ്റ് കളറില് സാധാ നമ്മള്താ പച്ചമഞ്ഞൾ തേക്കൂലേ അത് നമ്മുടെ മൊഖ ത് നീറും അതല്ലത്രേ തേക്കണ്ടത് അത് ആഹ് ഉം ഒരു വെള്ള കളറില് ഒരു മഞ്ഞള് വരാണ്ട്
അത് അത് എ എ എന്തിന്റെ അതിന്റെ മതം എങ്ങനെക്കും എന്തെയ്ക്കും അതിന്റെ പേര് ആ മഞ്ഞൾ ടേ
മഞ്ഞളിന്റെ പേര് എ എന്താപ്പ ഞാന് ഇൻ സ്റ്റാ പേജ്ന്ന് വാങ്ങിയതാണ് വാ അവര് കൃഷിണ്ടാക്ക്ണോട്ത്ത്ന്ന്
ആഹ് ആഹ് ആഹ് എന്നിട്ട് അത് അതിങ്ങനെ ഓ അയിന്റെ പൊടിയേക്കൂലേ
ആ പൊടിയൊരു ബോ ആ ഒരു കുപ്പിയില് കുപ്പിയിലാണ്
എന്നിട്ട് അത് വെള്ളത്തില് ചാലിച്ച് തേക്കലാ അതാ വേറെ എന്തെങ്കിലും
ആഹ് അയിൽ കൂട്തെൽ അയിൽ താ ഏറ്റവും നല്ലെത് കൂട്ടെൽ അയി തേ ങ്ങാപ്പാൽ
ആഹ് തേങ്ങാപ്പാൽ ആഹ് തേങ്ങാപ്പാല്ൽ ചാൽച്ച് കാണ്ട് അതെ രാത്രി തേക്കെലാ അതാ
അല്ല ഏ നമ്മള് കുളിക്കുമ്പോ തേച്ച് കാണ്ടിരിക്ക ഇന്ന്ട്ട് ഒരു പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞി ത് മൊഖം ങ്ങട്ട് കഴുക അതെന്നെ
റ്റണ്ടാ
തേച്ച്ട്ടില്ലേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം
ആഹ് ആഹ് ആഹ് എന്നാ തേച്ച്ട്ട് മാറ്റണ്ടെങ്കി പറി. ഇൻക്കും മാങ്ങണംല്ലേ നമ്മള് അങ്ങനെ മാറ്റള്ളതൊ ക്കാണെങ്കി മറ്റുള്ളോർക്ക് പറഞ്ഞൊട്ക്കാ
പറഞ്ഞൊട്ക്കെ നമ്മള് തേച്ച്കാണ്ട് മാ
ആഹ് ആഹ് ആഹ് ഇന്ന്ട്ടെ മറ്റുള്ളോർക്ക് പറഞ്ഞൊട്ത്ത്ട്ട് കാര്യള്ളൂ അല്ലെങ്കി അതോണ്ട് കാര്യല്ലല്ലോ പിന്നെ കുട്ട്യളൊക്കെ സ്കൂ പോയില്ല
ആഹ് കുട്ടികൾക്കെ സ്കൂളി പോയി. ആഹ് ന്റെ കുട്ടി ആയില്യ മീറ്റിങ്ങൊന്നും ആയ്ട്ടില്ല്യ.
ഏഹ് വ്ടെപ്പോ സ്കൂൾല് തൊറന്ന പാടൊരു മീറ്റിംങ്പ്പൊല്ലോട്ത്തും നടത്ത്ണ്ട്. പരീക്ഷ കഴീണെന് മുമ്പ്. എന്താർക്കറിയാ കുട്ടികള പഠനത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടീട്ടാവേ.
അഹ് ശ്രദ്ധിക്കാനൊക്കെ പറയാൻ വേണ്ടിട്ടേക്കും.
ആഹ് തൊറന്നപാടെ ഒന്ന്. ഒന്ന് നട്ത്തണ്ട് പർഞ്.
ഏഹ് ഇല്ല്യ ന്റെ മോൾത് നാ- ആയിട്ടില്ല്യ
ആ ആ
ഞാന്ൻ്റെ വീട്ടിലാണേ
ഏ
ഞാൻ ന്റെ വീട് ട്ടിലാണ് ന്റെ മോളവടെണ് മാപ്പൾന്റോടേണ്
ട്ടിലൊന്ന്
ചെറിയൊരു പ്രശ്നണ്ട് സ്വർണത്തിന്റെ ആ സ്വർണത്തിന്റെ അപ്പോ എന്താണ് ഓര്ക്ക് സ്വർണം കിട്ടണന്നാ പറയ്ണത് അപ്പം പിന്നെ
ആ ആ അങ്ങനെ ഇപ്പളങ്ങനക്കെണ്ടൊ ഇപ്പ അങ്ങനെക്കെണ്ടൊ ഏ
തെകേകിണ്ടവൂല അല്ലപ്പ ഞാ എന്താ പറയാ.?
ആഹാ ഇപ്പങ്ങനെക്കെ കേക്കലില്ലല്ലേ പണ്ടൊക്കേന്ന് സ്ത്രീധന പ്രശ്നം.
അയിനതല്ലേ ആഹ് പ്രശ്നം അല്ല ഇല്ലവര് ഒർണെടുത്തിട്ട് ഓരോ ഓനോട്‌ ചോ ചേർത്തിട്ട് ന്താണ്
ആഹ് ഇതിനുള്ള കച്ചറ ആഹ് ആഹ് ആഹ്
അത് ഞങ്ങ്ക്ക് കിട്ടിയേ പറ്റൂന്നാ പറഞ്ഞെ എഹ് ഇപ്പൊ പെൺകുട്ടികള് വളർന്നു രണ്ട് പെങ്കു ആഹ് രണ്ട് പെൺകുട്ടികളല്ല അതായ അതെങ്കിലുംണ്ടല്ലോന്നുള്ളതാണ് മറ്റേത് ഇവര് കൊടുത്ത് ഇവര് വെല വെൽ വെല്ണ്ടായാൽ കൊടുക്കൂലാന്നൊരു ക്കറിയ
ആഹ് അതെന്താ പിന്നെ ചോയിക്കാതെടുത്ത്
ചോയിച്ചാ അത് ര് ഒരു മാസം കൊണ്ട് എടുത്തരാന്ന് പറഞ്ഞിങ്ങോണ്ട് ന്റെമ്മാനോട് ചോയിച്ച് ആങ്ങളാര് ആങ്ങളാ ന്റെ നിക്കുപ്പ ഇല്ല
ആ ആങ്ങളാ ര് ആഹ് അതന്നെ അത് ഞമ്മൾ അങ്ങനെ കൊടുക്കരുത് വ കൊടുത്ത സാധനം പിന്നെ മ്മള് തി ചങ്ങനതാക്കര്ത്
ആഹ്
ഉം പിന്നെ ഞമ്മക്ക് ചൊറായിരും
ച എന്നാ എനിക്ക് ചൊറോണ്ട് ചൊറയാണ് ന്റെ മ
തള്ള പ്രശ്നോ ഓഹ് ഒരു ആണിന്റെ കൂട്ടർക്ക് കൊടുത്തേപിന് ആഹ് അത് തിരിച്ച് വാങ്ങിയ പിന്നെരു ചൊറയാണ്
മാപ്പിള പറയ്ഞ്ഞ എ നോക്കൂല മാപ്പിള പൈസയച്ചരൂല
ആഹ് ഞാനന്ന്പ്പങ്ങട്ട് വിളിക്കാട്ടാ പ്പങ്ങട് വിളിക്ക ഒരു ചെറിയൊരത്യാവശ്ണ്ട്